ഹലോ ആ എന്തൊക്കെ വിശേഷങ്ങള് ആ കേൾക്ണ് ണ്ട് എന്തൊക്കെ വിശേഷങ്ങൾ ആ സുഖല്ലേ? ആ എന്താ പരിപാടി ആഹ് സുഖം സുഖം എന്താ പരിപാടി? വേർതെ ഇരിക്ക ആഹ് നല്ല മഴയ ഇവിടെയും നല്ല മഴ ഴായാണ് നല്ല കാറ്റും മഴയും ഇപ്പോ വന്ന് പോയി. ഇപ്പോ കൊറച്ച് കുറഞ്ഞ് കുട്ടികളൊക്കെ ഇപ്പോ കുട്ടികളൊക്കെ വന്നോ
ഇല്ല വന്നിട്ടില്ല.
ഏഹ് അയ്ശരി ഉം എന്താ നോ നോമ്പല്ലേ ഇപ് പ്പന്ന്. ആഹ് അപ്പം എന്താ ഹയിന്ള്ളോക്കെ റെഡിയാക്കാനായോ?
ഇല്ല തൊടങ്ങണം.
ആ കുട്ടികൾ എത്ര ആളാ ങേ സ്വന്തം വീടാവൂല്ലേ
ആഹ് സ്വന്തം വീടാ
കുട്ട്യേളൊക്കെ എത്രാളാ? ആഹ് രൻ രണ്ടൂ സ്കൂൾക്ക് പോണതാ?
ആഹ് ഒരാള് മൂന്നില് ഒരാൾ ഒന്നിലാ.
ആഹ് അയ് ശരി ഉം. അപ്പ പിന്നെ കൊഴപ്പല്ലല്ലോ. അല്ല അങ്ങനെ വരുമ്പോ ഒക്കെ നോക്കിയാ മതി ഓരരും ഓരോ നോറ്റി ലലെ ഇങ്ങള് മാത്രം നോ നോറ്റിട്ട്ണ്ടാവൊള്ളു. അ ഹസ്ബന്റ് ഇൻണ്ടാവുലേയ് കാരം. അസ് നാട്ടിലില്ലാ ആഹ് ശെരി ഉം പിന്നെന്തൊക്കെയാവാണ്. നോമ്പ് ഇവടെ ഞങ്ങളങ്ങനെ അൾഛനും ഓളൊക്കേഉണ്ട് ഉ അൾഛന് ആഹ് പിന്നെ എന്താ ഞങ്ങളും ആണ്ള്ളത് അപ്പൊ ഇമ്മേം ഇപ്പി നോമ്പ്ട്ത്തിട്ടുണ്ട് എളച്ചനും എൾ ച്ചണ്ട് ഇൻക് പിന്നെ പറ്റുല. അപ്പൊ ഞാൻ പിന്നെ നോമ്പെട്ത്തിട്ടില്ല. ആക്ഷെ എന്നാലും ഫുഡ് ഇണ്ടാക്കാന് തൊടങ്ങിട്ടില്ല അപ്പൊ രാവിൽ ഉച്ചക്കത്തെ കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞ് കൊറച്ച് കേറിയിട്ട് ഇങ്ങനെ ഇരിക്കണെള്ളായിന്നു ഇനി അടുത്തേന് തൊട്ങ്ങാനായി. ഏഹ്
ആ ഇമ്മ എന്താ ഹജ്ജിനെ പോയതേനി ഇപ്പൊഇന്ന് ഇന്നാണ് വന്നത്.
ഏഹ്
ജ്ജിന് വഹജ്ജിന് പോയി ഇന്ന് വര.
ആഹ് ആഹ്
അതെന്താ ഉമ്മ്മ ഇപ്പൊ അങ്ങനെ അടുക്കളേക്കൊന്നും വന്നിട്ടില്ല പിന്നെ ഞാൻ തന്നെ പിന്നെ എളയിച്ചി ഇള്ളത് ഇപ്പച്ചി പ്പൊ വന്ന്ട്ടുള്ളൂ. ഓളും ഇപ്പൊ ഇപ്പന്നാരെ കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ ഒരു മാസം ആവണൊള്ളു ഒരു മാസ ആയിട്ടൊള്ളു അ മ്മ മ്മ പോയാ ന്റെ കൊർച്ച് ദിവസം രണ്ട്, മൂന്ന് ദിവസം മുന്നേണ് കല്യാണം കഴിഞ്ഞ ആഹ് അപ്പൊ ഞാനെന്നെള്ളു ഞാനന്നെ ഉള്ളൂ മെയിനായിട്ട് അപ്പനിങ്ങനെ എർങ്ങണം. ഉം അപ്പോ താ വല്യാ വല്ല്യ കുട്ടി അംഗൻവാടിയിലാണ്. ഓള് ഇതേമാര്ക്ക് ഇപ്പം ഓള് തേ മാര്ക്ക് എന്താപ്പ ഇന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്നതോണ്ട് ഇമ്മമ്മാനെ കാണാള്ള ആ ഒരു തിടുക്കത്തില് ഇന്ന് പോയിട്ടന്നെല്ല അംഗന വാടീക്കൊന്നും എന്നും മട്യ പോവാന് ഉം ഇന്ന് പ്പം ഇന്നിപ്പോ പോവണില്ലാരപ്പോ അതാണ് സമ്മച്ചു കൊടുത്തക്കണം അതുകൊണ്ട് ഇപ്പാ നാളെന്താവും അറിയില്ല പിന്നെ നാളെ അ ലീവാണ്.
ആഹ് നാളെ
നാളെ ആഹ് നാളെ ലീവാണ്. ഇനിം മറ്റന്നാള് ശ ശനിയാഴ്ച സ്കൂളില്ലെങ്കിലും അംഗൻവാടി ഇണ്ടാവോലോ നീപ്പന്ന് പോവാവോ എൻ ന്നും മടിയാ ഇപ്പൊ ലെവലായിങ്ങനെ വര്ണുള്ളൂ ലെവലായിങ്ങനെ ആഹ ആ ശെരി ഈ ഒ ഒന്നാം ക്ലാസില അല്ലേ അമ്മേ.. എൽകെജി യുക്കെജി കഴിഞ്ഞിട്ടല്ലേ ഒക്കെ അങ്ങനെയാണല്ലോ
ആഹ
ഹഹ ഹാ ന്നിട്ട് കിടക്കാവൂലേ കെട
ആഹ് മ്
ആ പിന്നെ എന്തൊക്കെയ വിശേഷങ്ങള് ഏ ഹലോ
ആ ഹലോ കേട്ടിലെ
ആഹ് കേൾക്കണ്ട്
ആ
കുട്ടി കുട്ടിണ്ട്, ചെർത് ആ ഒരു വയസ്സായ കുട് ട്ടിണ്ട്. ഓന് പാൽന് കിടന്ന് കരയ ഹ്ഹ് ഓന്റെ അത് വേറെ അപ്പൊ പിന്നെ ഓൻക്ള്ളേ അത് പോ ഒർങ്ങിനീച്ചതാണ്
ആഹ
ന്നി ഫുഡോക്കെകൊട് ആഹ ഒരു വയസാവാനായിട്ട്ണ്ട് ഒരു ആ ഫുഡൊക്കെ കൊടുക്ക്‌ന്നന്നെള്ളൂ കൈക്കലൊക്കെ കണ ക്കന്നേകാരം, പിന്നങ്ങനെ കൊ കൊടുക്കും പ വായൊക്കെ കാണിക്കും. പക്ഷെ അ യ്ൻ്റുള്ളിൽ അങ്ങനെ വെക്കും ഒരു അരമണിക്കൂർ ആ ഒക്കെ ആ എന്നിട്ടൊളളു എർക്ക. അതാണ് പ്രശ്നം അപ്പെ പിന്നെ നല്ല റിസ്കാ കൊടുക്കാന്. ഞാൻ പിന്നെ പാല ന്നെകൊടുക്കും, ഓന് പാലന്നെയുള്ളൂ കാര്യായിട്ട് അപ്പൊ അതങ്ങനെ കൊടുക്കും. അല്ലാത്തതൊന്നും, ബ്രസ്റ്റ് ഫീഡിങ്ങന്നേണ് പകൽ ഇപ്പ ഇതുവരെ കൊറങ്ങീനി. ഇപ്പ ഇന്ന്‌പ്പ പെരും മടിയനായിക്ക്ണ്. അപ്പൊ ഞങ്ങള്ങ്ങനെ പർഞ്ഞിരികേ നി- ആ ഇമ്മമ്മ വന്നത്പ്പോ എല്ലാർക്കും ഹ് എല്ലാരും മൂ രാവിലെ മൂന്നരക്കാണ് വന്നതേ.. അപ്പം ഞങ്ങള് ആ അപ്പൊ മൂന്നരയിക്ക്‌ണ് അപ്പൊ എല്ലാരും പെൽച്ചച്ചോറ് തിന്നുകാണ്ടാണ്ട് കടന്ന് ക്കാണ്. അപ്പം ഓലൊക്കെ ഒർങ്ങീനി, ഞങ്ങൾക്ക് ഉറക്കം കിട്ടിയിട്ടില്ല പക് ഞങ്ങക്കൊർങ്ങണന്നുണ്ടെങ്കിൽ തൊക്കൊന്ന് ഉറങ്ങണ്ടേ എന്നാലെല്ലാ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇനിയിപ്പം വൈകുന്നേരം ആയാല്‌പ്പം എല്ലാരും വെര്ലും തുടങ്ങും ഉമ്മാനെകാണാന് നാത്തൂന്മാരൊന്നും വന്നിട്ടില്ല, ഓലൊക്കെ അവിടുന്ന് എയർപോർട്ടിൽ വന്ന്ങ്ങാണ്ട് അങ്ങനെ പോയി പോയക്കാണ്. ഇനി എല്ലാരും ഇന്നിപ്പോ സ്കൂള് ആ ഇന്നിപ്പൊ സ്‌കൂള് പൂട്ടിയാലേ നിപ്പ തിങ്കളാഴ്ചല്ലെള്ളൂ അപ്പം അപ്പ പിന്നെ എല്ലാരും രാത്രി വരാർഞ്ഞ് പോയതാണ്. മൂത്തച്യ ളുണ്ട്. ഓലും തന്നെ രാവിലെ പോയത്
ആഹാ
ഓലൊക്കെ രാത്രി വരുമ്പോത്തിന് ഓലൊക്കെ നോമ്പ് തൊർന്നിട്ട് ഉം അപ്പൊ നോമ്പ് തൊ ഓലൊ ക്കെ നോമ്പ് തൊറന്നിട്ട് വരും.
ആ....
ഇങ്ങനെ ലവലാകണം. അപ്പൊത്തേന് ഇവിടുത്തെ നോമ്പു തൊറക്കലൊക്കെ കഴിയണം.
ആ..... കുഞ്ഞ് ഉറങ്ങാനാ ഒന്നിനും സമ്മതി കൂലല്ലേ
ഏ ഉറങ്ങാതെ ഒന്നിനും സമ്മയിക്കൂലവന്. പിന്നെ ആരെങ്കിലും ഇങ്ങനെടു ആ ണ്ങ്ങനെ കൊണ്ടെടുക്കാൻ വേണംന്ന് എന്നാ പിന്നെ പ്രശ്നോല്ല. വണ്ടിയിലോ, നടന്നുകാണ്ടോ ഓനിങ്ങനെ സിറ്റോട്ടക്കെ ഇങ്ങനെ കൈചൂണ്ടും. അപ്പൊ നമ്മള് ഇങ്ങനെ പോകണം. അപ്പൊ പ്രശ്നല്ല. അപ്പൊ അങ്ങനെ
ഉം
അപ്പൊ പിന്നെ അങ്ങനെ നടന്നോളും. അപ്പൊ പിന്ന ഒന്നും വാണ്ട. ആ മറ്റേത്ങ്ങനെ ഓനേ കൊണ്ടടക്കാനും. ഓന് വലിയത് ഭയങ്കര വികൃതി യാണേ വലിയത് നല്ലോ കാണ കാട്ടും. ഓള് പെൺകുട്ടിയാണ്. പക്ഷെ ആ പെൺകുട്ടിയാണ് പറഞ്ഞി കാര്യല്യ. ഓളാണ് വികൃതി ഇബൻ പാവാ ഓ ഓള് നല്ലോ കാട്ടുവനെ. അത് ചെറുപ്പത്തിലേ ഇങ്ങനെ അടു ഇങ്ങനെ അധികം ഏജ് വ്യത്യാസംല്ലാതെ ഉണ്ടായതുകൊണ്ടേ ഓൾക്ക് ചെറുപ്പത്തിലെ ഓക്കൊരു ഉം അവക്കൊരു ഇതാണോ ചെറുതിനെ കാണുമ്പം ള്ള ഒരു ഫസ്റ്റേ ഇങ്ങനെ ഓനേ ഇങ്ങനെ കാ ആ നോക്കണില്ലാന്നുള്ള ആ ഒരു അതാണ് . അപ്പ ഇങ്ങനെ കാട്ടും. അന്നേ കാട്ടല് തൊടങ്ങിയതായി എപ്പോളും കാട്ടും. നല്ല വികൃതിയാ. ചവിട്ടും കുത്തും അടി കും ന്താ നേത്തൊക്കെ കേറി നിക്കും വടീടുത്തോണ്ടന്ന് അടിക്കും ഒക്കെരു ആ രിക്കണം നോക്കി നോക്കല് ആദ്യൊക്കെ പെറുംന്നും നോക്കി ക്കലേന് പിന്നെ പിന്നെ പിന്നെ ഞാന് ഓളെ ഓള ഓള അടിച്ചിട്ടും കാര്യല്യ ക്കാൻ പറ്റുന്ന ഒരു പ്രായോം അല്ല ആഹ് ഓളും ചെറുതാണ്. അതുകൊണ്ട് അടിക്കാൻ പറ്റ് നൊരു പ്രായോം അല്ല അങ്ങനെ ഒരു എന്താണ് അപ്പൊ പിന്നെ രണ്ടിനേം ഇങ്ങനെ നോക്കിയിരിക്കണം അംഗനവാടി ആണെങ്കി സുഖാണ് ആ ഒരു നേരം ഞാൻ ചിലപ്പോ പറയലുണ്ട് രാത്രിം കൂടി അങ്ങനവാടി ണ്ടായാ മതിയാര്ന്നു ഇത് വന്ന് കഴിഞ്ഞാ ഓക്ക് ഇതൊരു ഹോബി പോലെ ങ്ങനെ ദിവസം വര്വ ഇവ്നെ കാട്ടുക ഇവ്നെ ഒന്നടിക്കുക അതോളൊരു ശീലാക്കി മാറ്റിയെക്കാണ് അപ്പം പിന്നെ അങ്ങനെ അടിക്കണം അവ അങ്ങനെ നോക്കിരിക്കണം. പിന്നെ ഇനിക്കാണെങ്കിൽ ഇത കാണുമ്പോ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓളേങ്ങട്ടു അടിക്കാനായിട്ട് തോന്നേം ചെയ്യും. പിന്നീടിക്കാരം ഒരെടങ്ങേറ് വര്വ ഞമ്മള് ആ ചിന്തിക്കാതെ എന്തൊരു അഭ ഞാന് പിന്നെ മ്മളെ മനസ്സും തന്നെ പച്ചതായി നിക്കണ സമയത്ത് അല്ലേ ഞമ്മക്കിതൊക്കെ പാടങ്ങട്ട് കാണുമ്പോ തന്നെ ഒരു അങ്ങനെ എന്താ ഞങ്ങള് ഇവൻ ഓൺലൈനൊക്കെ അതുപോലെ ഒരുപാട് ഒരു ഒന്നര ഒന്നര വർഷൊക്കെ കഴിഞ്ഞിട്ട് ആ കു ണ്ടായേ ആ സമയത്ത് നല്ലോം പ്രാർത്ഥി തിരിച്ചൊക്കെ കിട്ടി. അ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു ഇതിനായപ്പോ അങ്ങനെ വിചാരിക്കാതെ പടച്ചവൻ തന്ന ഹഹഹാ അങ്ങനെ ചെയ്യണോ ആ അപ്പോ ന്റെ വല്യ നിക്ക് രണ്ട് താത്താരാ ഓര്ക്ക് ഒരാൾക്ക് നാല് കുട്ടികളുണ്ട്. ഒരാൾക്ക് കുട്ടികളില്ല. അപ്പൊ ആ ഒരു സങ്കടത്തി തന്നെ നല്ല റോണണ്ടാർന്ന് അപ്പോഴാണ് ഇപ്പം ഈ യ ഇൻക്കും നേരം വൈകിയാണ്ട്ണ്ടായപ്പ എല്ലാരും പറച്ചിലേന്നു അപ്പൊ ഇൻക്ക് ഭയങ്കര സങ്കടയ്നി അങ്ങ് അങ്ങനെ ഉണ്ടായത് ഇപ്പം ഇപ്പ രണ്ടെണ്ണം അടുപ്പിച്ച്ണ്ടായപ്പോ ഇപ്പ എല്ലാർക്കും മതിയായി എല്ലാരും ഇപ്പളൊന്നും വേണ്ട ഇനി ഇപ്പളൊന്നും വേണ്ട. എന്നാ പറയാ അവ ഞാൻ ജ ഇപ്പ എല്ലാർക്കും മതിയായോ. അല്ലെങ്കിൽ എല്ലാരും ഉം അപ്പ ഏഹ് ഒരപ്പ ഇവ്ടെണ്ട്.
ആ നാട്ടില്ള്ളാളാ നാട്ടില് ബിസ്നസൊക്കായിട്ട് നടക്ക്ണ ആളന്നെ ആ നാട്ടിലിള്ളാ ആളൊക്കെ തന്നെയാ പക്ഷെ എന്താ ഈ താത്ത ഇന്റെ താത്ത ഗൾഫ് ലാണ് ഓഹ് ഓള് ഐതേമാരി എന്താ എപ്പളെങ്കിലൊക്കെ നാട്ടില് വെരൊള്ളൂ രണ്ടാളും ഗൾഫിലാണ്. ആ അപ്പപ്പിന്നെ ഓളെ ജീവിതം അങ്ങനെ പത്ത് പ ഒരു പ പയ്നഞ്ച് വർഷൊക്കായേ കുട്ട്യാളിലായിട്ട് അപ്പം ഗൾഫിലായപ്പോ അയ്ന്ള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളും എട്ക്കാനും പറ്റീല അപ്പം അങ്ങനെ വയസ്സും കൂടി അങ്ങനെയായി.
ആഹ്
ഇപ്പപ്പം ഇപ്പഴും ട്രീറ്റ്മെന്റ് നടക്കുന്നോട്ക്ക്ണ്ട് പക്ഷെ ഉ അന്നാ ഡോക്ടർമാരൊന്നും കാര്യാട്ട്ള്ള കാരണം പറയ്ണുല്ല്യ. എല്ലാരും പറയും ഇണ്ടാവും ഉണ്ടാവും പറയാന്നല്ലാതെ ആരും അതായ്കാണ്ടൊന്നും പറയ്ണുല്ല അങ്ങനത്തൊരു അവസ്ഥയാണ് അപ്പൊ പിന്നെ ഓക്ക് ഇവലെന്ന് വെച്ചാ ജീവനാ അങ്ങനെ കുട്ട്യാളെ ചല്ല അളിയാകാകും താത്താകും തന്നെ ഇഷ്ട്ട.
ആഹ് വ്
ബന്റിനും അക്കെ ഇഷ്ട്ട അ ആഹ് വീട്ടിലിപ്പം ഞാൻ പറഞ്ഞില്ലേ ഇപ്പം മ്മ ഹജ്ജിനും പിന്നെ എന്താൾച്ചിനും കൊണ്ടന്നതോണ്ടും പിന്നെ ആഹ് ഒരു കല്യാണത്തെർക്കൊക്കെ ആയിട്ട് ഇപ്പൊ ഒരു രണ്ട രണ്ടര മാസായി പോയിട്ട് ഉം ഹു പോയിട്ട്. ഉം ഞ്ഞിപ്പോ നഴ്സറി അംഗൻവാടിലും ചേർത്തിയ ചേർത്തിയതോണ്ടേ.
ആഹ് കഴിയൂല ന്നാ ശരിന്നാല്. ഉം